ആഹ് എന്തൊക്കെണ്ട്
നല്ലെന്നെ അവിടെയോ
ഇവിടെ നല്ലന്നെ
ആഹ്
ഉം നിങ്ങൾ കുളി ആഹ് ഇല്ല മഴ ഇല്ല ഇപ്പ നല്ല വെയില ഇവിടെ അവിടെ കുളിക്കാനൊക്കെ എവ്ടുക്കാ പോവല് കുളണ്ടോ കുളോ തോടോ എന്തെങ്കിലുണ്ടോ
ആഹ് ഫെ വ്ടെ കുളോണ്ട് പഞ്ചായത്തിന്റെ ഒരു വല്യയ കുളോണ്ട് നീന്താനൊക്കെ പറ്റും ഏഹ് ആഹ് നീന്താനൊക്കെ പോവലുണ്ട് ഇപ്പ അടുത്ത് നല്ല മഴ ള്ളെന്നു ഒരു കാലാവസ്ഥയല്ലേനു കൊർച്ച് മുമ്പ് കൊർച് കൊർച്ചീസം മുമ്പ് ആഹ് നിർത്താതെ മഴയിണ്ടേനു അപ്പൊ ഞങ്ങള് വടെ എന്റെ അനിയനും ഞാനും ഉമ്മിയും ഒക്കെ ആയിട്ട് പോയിന് കൊളത്ക്ക് ന്നട്ട് ട്ട് ഞാന് ചാടുലാന്നൊക്കെ പർഞ് പിന്നെ കൊളം കണ്ടപ്പോ ചാടി
ആഹ് നീന്തലൊക്കെ അറിയാല്ലേ
ആഹ് നീന്താനൊക്കെ അറിയാം ഇവിടന്നന്നെ പഠിച്ചതും
ആഹ് അടുത്ത് കൊളം തോടൊക്കെ ണ്ടായല് വേഗം നീന്തൽ പഠിച്ചും ആഹ് ആ ചെറുപ്പത്തിലേ പോയി ശീലോള്ളോണ്ടേ
ആഹ് എന്റെ അനിയനും ഇതേപോലെ ഇവിട്ന്നന്നെ പഠിച്ചത് ഓനീ ചങ്ങായിമാരപ്പൊക്കെ ഇങ്ങനെ പോകും നീന്താന് പർഞ്ഞാണ്ട് സ്കൂള് വിട്ടാണ്ട് ബാഗണ്ട് എറിഞ്ഞിട്ടാണ്ട് പോകും
ഒറ്റ പോക്കാല്ലേ ക്ഷെ പേടിയാണ് ശ്രദ്ധിക്കണം അട് അടുത്താണെങ്കി നമുക്ക് പോയി നോ
ആഹ് നോക്കാ പിന്നെ ഓൻ പഠിച്ചിട്ടോ നീന്താനൊക്കെ പഠി
ആഹ് ന്നാലും ആ ചങ്ങായിമാരോപ്പാവുമ്പളെ കൂട്ടത്തില് കൂട്ടത്തില് ആകുമ്പളേ പേടിയാണ് ആഹ് ഒക്രെ സാട്ടു ഒന്ന് അങ്ങ് താത്തിയാ പോരേ ശ്രദ്ധ വേണം ഞങ്ങക്ക് പേടിയാണെ അതും കേക്കണല്ല നമ്മൾ ആഹ്
അവിടെ വലിയൊരു മതിലാണ് അപ്പൊ അയിമന്നൊക്കെ ചാടണ പേടിയാവും കണ്ടാല് മുങ്ങിപ്പോയാലേ തോടോ
ഉം
തോട് ഇവിടെ ഇല്ല പക്ഷെ ഞങ്ങൾ പണ്ട് കൊറ ച്ച് മുമ്പ് ഞങ്ങൾ ഒരു വടക വീട്ടിൽ താമസിച്ച് ന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു തോട് തോട്ടിയാലിന്ന് പറയും ഞങ്ങൾ
ആഹ് അത് ചെറിയതല്ലേ ചെറിയ വെള്ളം പോണം വൽപ്പല്ലാത്ത
ആഹ് തോട്ടിയാല് ഇണ്ട് ഇവിടെ തോടൊന്നുല്ല
ഏ ന്റെ ന്റെവ്ടെ തോട്ണ്ട് ഞങ്ങളവിട്ന്നാണ് നീന്തലൊക്കെ പഠിചെ ഞങ്ങളെ തറവാടിന്റെ അടുത്ത് തന്നെ തോടുള്ളെ അപ്പൊ അവിട്ന്ന് നീന്തലൊക്കെ ആഹ് വല്യ തോട് അന്നൊക്കെ ല്ല രസ അന്നൊക്കെ പൊന്തേൻ കാട്ന്തൊക്കെ ഉള്ളതേനി അന്ന് കൊന്തമ പിടിച്ചു തൂങ്ങലും നീന്തലൊക്കെ ആയിട്ട് എല്ലാ രസേനി ഇപ്പ അതൊക്കെ മാറിയിട്ട് വെട്ടി താഴ്ത്തി കെട്ടി പൊന്തിച്ച് ഇപ്പല്ല വൃത്തിയിണ്ട് പക്ഷെ കാണാൻ വൃത്തിയുണ്ട് പക്ഷേ ആഹ് രസൊക്കെ പോയിക്ഷെ എന്നാലും ഞങ്ങൾ നീന്തിട്ടോ നീന്താൻ പോവല്ണ്ട് വീട്ടു പോകുമ്പം ഏട്ടത്യേളും അനിയത്യേളും ഓല് മക്കളും എല്ലാരുടിയൊക്കെ വരുമ്പോ ആഹ് നല്ല രസാണ് വല്ല ഞങ്ങളൊക്കെ പോയി നീന്തും മക്കളെന്നെ ആദ്യം മുന്നോട്ട് ഇറങ്ങും നമുക്ക് തോട്ട് പോവല്ലേ തോട്ട് പോവല്ലേ ചോയ്ച് ശല്യ പെട്തലൊട്ങ്ങും ആഹ് നമ്മക്ക് പോയല് പറ്റൂ പിന്നെ എല്ലാരും ഉണ്ട് അപ്പ നല്ല രസാണ്
ആഹ് ആഹ് അതേപോലെ ഇവിടെ ഇവിടെ വേനലായാല് ഈ കൊളത്ത് ഫുള്ള് എന്താ പറയാ വറ്റ് റ്റും അതേപോലെ പായലൊക്കെ നിറഞ്ഞിട്ട് ആകെ മുഷിയും ഫുള്ള് പായലേനി ഇപ്പൊ ആഹ് പിന്നെ ഈ മഴ വന്നപ്പോ ആ ആൾക്കാരെല്ലാരും കൂടി ഫുള്ള് പായലും
ഉം പോക്കി ഉം ഞങ്ങളടെ തോട്ടിലങ്ങനെ വേനൽക്ക് വെള്ളം വറ്റും പക്ഷെ ഇവിടെ കൊളംണ്ട്ട്ടോ ഇവിടെ ഞെ കെട്ടിച്ചോട്ത്ത് കുളംണ്ട് അവിടെ കൊള്ത്തില് അങ്ങനെ വള്ളം വറ്റൂല പക്ഷെ ഒയ്ക്ക്ണ്ടാവുല ഒഴിക്കില്ലാത്തോളം ആക്മ്പോ പലേ രോഗൊല്ലേ
അതാണ് ഇ
ല്ലെര്ന്നു ആ അ ആടെ ആടെ നല്ല തെളഞ്ഞ സ്ഥലാണ് കോൺക്രീറ്റ് ഒക്കെ ചെയ്താട്ട് നല്ല വൃത്തിള്ള കൊളാ നല്ല പഞ്ചായത്ത് കൊളാണ് പഞ്ചായത്തുകൊളാണ് നല്ല വൃത്തിണ്ട് അത് എത്രങ്ങാനം ആൾക്കാരാണോ ആ എന്നും ണെങ്കിലും തെരക്കാണ് അവ്ടെ കൊറേ ആൾക്കാരുണ്ടാവും ആണായിട്ടും പെണ്ണായിട്ടും കുട്ട്യേളായിട്ടും ക്കളായിട്ടും എല്ലാരും ണ്ടാവും നല്ലരസ് ആ നല്ല നല്ല രസ ഞങ്ങള് അങ്ങനെ പോയാണ് കുളിച്ചു പോരും നഞ്ഞോട്ക്കങ്ങട്ട് പോരുന്നിട്ട് ഇവിടെന്നിട്ട് അയച്ചന്ന് കുളിച്ചാട്ട്
ത്തിയോ സോറി എ പറഞ്ഞാ മതി
ഞങ്ങള് പറ അല്ല ഇവിടെ അടുത്ത് ഞങ്ങൾ കുറച്ച് ആ നടക്കുമ്പോ ഞങ്ങൾ ഇവിടെടുത്ത് വണ്ടിയിട്തട്ട് പോകും ന്നിട്ട് പിന്നെ ഒക്കെനഞ്ഞോ ഓട്ക്ക ഒട്ടിയായിട്ട വണ്ടിമെ കേയറിങ്ങട്ടാണ് പോരും
ആ എന്താരസം
എന്നാലും ഇവിടെന്നാല് ഒന്നുടി കുളിക്കും
ആഹ അത് ശരി അവിടെ എത്ര കുളിച്ചാലും വെള്ളല്ലേ എത്ര ആൾക്കാര് എന്തൊക്കെയാ ചെയ്തണെന്നൊന്നും പറയാൻ പറ്റൂല
ആഹ് പക്ഷേ നല്ലേ ഇതാട്ടോ വ വെള്ളത്തിന് ചാടിയ പിന്നെങ്ങട്ട് കേറാൻ തോന്നൂല്ല
ആഹ് എടുത്തൊരു കുളക്കെ ഉണ്ടായ നല്ല സുഖ
ആഹ സുഖാണ് മക്കളെന്നെ ഇവടെപറയാ നമ്മക്ക് എവിടെ ഒരു കൊളം കുത്തല്ലേ കൊളം കുത്തല്ലേന് ഇവിടെ കൊള കുത്താൻ സ്ഥലം മാണ്ടേ ഇവിടെ ആരന്റെ കണ്ടത്ത് കുത്താൻ പറ്റൂലല്ലോ ഞമ്മക്ക് ഇന്നട്ടെന്നെ ഇന്നട്ടെന്നെ ഇവിടെ കുറച്ച് മണ്ണണ് കൊണ്ടനിടീണ്ട് തറവാട്ടത്തെ ഇവടെ ഞങ്ങള് തൊ ത്ത് പള്ളിക്കണ്ടിയ ആടെ മണ്ണ് കൊണ്ടന്നിട്ടിട്ട് ആ കുട്യൾ ആ മണ്ണോണ്ട് കുറച്ച് തോണ്ടിട്താക്കിയാണ്ട് ഒരു ഒരുതോട് പറഞ്കാണ്ടയിൽ കുളിച്ചിനു ക്കോളണ് പറഞ്ഞാട്ട്
അ ആ ഓല്ക്ക് അങ്ങനെക്കെ ഭയങ്കര രസാണേ ഓല്ക്ക് ഒരു മണ്ണോ കൊ സാനെന്തെങ്കിൽ കിട്ടിയ അയില് വെള്ളം നിറ ക്കാ അയിൽ കളിച്ച അതന്നെ ഭയങ്കര ഇഷ്ടാ
ആ ഇപ്പൊ പഴയെ രോഗം കേക്കുമ്പോ നമ്മക്ക് പേടിയാണ് കളക്കെ മക്കളോക്കെ സ്കൂളൊക്കെ വിട്ട് ആ സ്കൂളൊക്കെ വിട്ട് വരുമ്പോ വള്ളത്തിലും ചളിയിലും ഇതിലൊക്കെ കഴിച്ചല്ലേ വര്യ
ആ
എപ്പളും അ നല്ല ആ ഇതില് നിക്ക
ആ
പിന്നെ ഇവിടെ വലിയൊരു വട്ടപാത്ര അറിയോ അങ്ങനെ അവിടെന്താ പറയാ അറിയില്ല
വട്ടപാത്രോ
ആ വല് എന്നെച്ചാല് തിരുമ്പണെ അങ്ങ ആ ആഹ തിരുമ്പണോരു സാധനാണ് അതില്ന്റെ ഇവിടുത്തെ അതിന്റെ
ഹലോ റെയ്ഞ്ജ്ല്ലാണേ
ആ റെയ്
ആഹ് ഇതരെ കേട്ട് മുറിഞ് മുറിഞ് കേക്ക റേഞ്ചില്ല
പ്പ റെഡിയായോ ഇപ്പോ റെഡി ആയോ റെഡി ആയോപ്പൊ
റെഡിയായി ആ ഇപ്പ റെഡി ആയി
ആ അങ്ങനെക്കെയാണ് ഇവിടെ ഒരു അടുത്ത് സ്കൂളുണ്ട് എന്താ മദ്രസാണ് ഇപ്പൊ ചെറിയ കുട്ടികളെ ഇപ്പോൾ ആക്കിണു ഇപ്പൊ പുറത്ത് പോവുമ്പം ആവര് ഇങ്ങനെ കളിക്കണ കാണാ
ശബ്ദം ക്ലിയർ അല്ല ആ അത് നോക്കി നടക്കല പുറത്തുപോയ പിന്നെ
ആ വെറുതെ ജനൽ കൂടെ നോക്കിയാൽ മതിയോ ഓര സൗണ്ട് അങ്ങനെ കേക്കാം
ആ
ഇപ്പോളും ഇണ്ട് ഇങ്ങനെ കേക്കണ് ചെറിയ കുട്ടികളാ എൽ കെ ജി പഠിക്കുന്ന പിള്ളോരാവുമ്പോ നല്ല രസമാക്കി വക്കും ആഹ് പെൺകുട്ടിയേള ല്ല ഇഷ്ടാണോ ഇങ്ങക്ക്?
ആഹ് പെൺകുട്ടിയേളല്ല ഇഷ്ടാണ് ഇൻക്ക് ഒ ഒ ആ ഒര എല്ലവും ആൺകുട്ടികളേനി പിന്നെ അപ്പ ചെർതൊന് പെൺകുട്ടി ണ്ടായി. ഓളെ ബാലവാടി കൊണ്ടയാക്കി ഉം ഓളുണ്ട് ഇവടെ. എളച്ചന്റെ എളച്ചന്റെ മു ആഹ് എളച്ചന്റെ മോളൂണ്ട്. ആഹ് ഓലണ്ടാളും ഒപ്പാണ് രണ്ടു മാസത്തിനോ റ്റോ മൂത്ത എളച്ചിന്റെ കുട്ടി അപോല് രണ്ട് രണ്ടാളെയും കൊണ്ടാക്കി പോന്ന്. അയിന്റെ മുന്നേന്നെ തിരുമ്പി കുളി എല്ലാ പരിപാടി കഴിക്കും ആഹ് എല്ലാ പര് ആഹ് എല്ലാ എല്ലാ പരിപാടിം കഴിച്ചാട്ട് ഇപോലെ കെണ്ടയാക്കി പോരും പിന്നെ ഇവടെ ഫ്രീയായി നിക്കും ചെൽപ്പന്തെങ്കിലൊക്കെ ഉണ്ടാകാണ്ടാവും കൂട്ടാനോ അഹ് ദ് പൊർത്തുള്ള പണിയൊക്കെ വേം കയിക്കും.
ആഹ് ആഹ്
കുളി വേഗം കഴിക്കും ഓല കൊണ്ടാക്കാന് തൊണ്ട് വണ്ടീയിലും കൊണ്ട് പോകണ്ടേ? മാറ്റി ഒരുങ്ങി പോണല്ലോ അതാണ് ഇപ്പൊ ഉം എന്തങ്കിലും മാറ്റി ഒരുങ്ങി പോണ ബുദ്ധിമുട്ട് ഉ പിന്നെ അവിടെ നിക്കു ആദ്യത്തിലൊക്കെ ആ ആദ്യത്തില് കരച്ചില്ലേനി പിന്നെ പിന്നെ അത് മാറി ആ ഓള് കുട്ടികൾ ഇങ്ങനെ കരച്ചിലാര്ന്ന് ഇന്ന് രാവിലൊക്കെഓള് വേറെ കളിക്കും ഇവിടെ അളേമാന്റെ കുട്ടീണ്ട് അത് ചെറുതായിന് മൂന്ന് വയസ്സായില്ല മൂന്ന് വയസ് ആകാതെ ബാലവാടി നിർ നിർത്തൂല ഓര് എടുക്കൂല ആ പോലെ ഇപ്പോ കളിക്കേ ഇടയിൽ വിളിച്ചിട്ട് ഞാൻ പോണില്ല പോണില്ല അങ്ങനെ അംഗനവാടി പോണില്ല പൊളിക്കരണ്ടും രണ്ടും പാളിയനി കുളി ഒക്കെ കഴിഞ്ഞ് മാറ്റിട്ട എന്റെ ആൾക് മാറി മറ്റത് ആട എത്താൻ പറ അവിടക്ക മറ്റുള്ള നോച്ചല്ല നല്ല കുട്ടിട്ടോ ഓ ഗുഡ് ഗേൾകേളാട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോ അപ്പൊ അവിടെ മോളി മാറും എതായാലും അവിടെ ഒക്ക പോടെ മോളി മാറി ഏതായാലും ഇപ്പ മടിതാണ് ഇവിടെ കളിക്കണടി വിളിച്ചാല് ഓൾക്ക് ആ ഞാൻ പോണില്ല പറയാണ്
പിന്നെ കളിച്ചാൻ സാധനങ്ങളും ഉണ്ട് ചോറിന് ചോറ് ഉപ്പ്മാവ്
ആ ഇപ്പൊ പണ്ട ഇപ്പൊ പണ്ടത്തായിരിക്കില്ലല്ലോ ഭക്ഷണമൊക്കെ നല്ലോണമുണ്ട് പാല് മുട്ട അ മിഠായി ഉണ്ടാക്കി കൊടുക്കു
ഇവിടുത്തെ അംഗനവാടിയില് പായസം ഒക്കെ ഉണ്ടാവലുണ്ട് എടക്ക്
ആ പായസം ഉണ്ടാക്കും ഇപ്പ ഞാൻ ഇന്നലെ എന്റെ മോളറിഞ്ഞ് എനിക്ക് വെള്ളമാണ്ണന്ന് ടീച്ചർ പറഞ്ഞ് വെള്ളപ്പൊ കൊടുക്കാനായില്ല ഇപ്പൊ പാല് കൊടുക്കണം ഉം ഓല് കുടിക്കൂല വെള്ളം കൊടുത്താല് പാലം എടുക്കാണ്ടായി കൊണ്ടാക്കി കുറച്ചായിട്ടള്ളു അല്ല നേരം പതിനൊന്ന്മണിആവുന്നേയുളളു നേരം വെയ്കി അന്നേ ഉണ്ടാക്കാന്
അതെന്നെ എല്ലും ഉണ്ട ല്ലോ അങ്കൽവാടീലായാലും ഉസ്കൂളിലായാലും ഒക്കെണ്ട്
ആഹ് ഇപ്പണ്ട് പണ്ടത്തെയ്രില്ല പ്പാെ ബിര്യാണിം ഒക്കെണ്ടല്ലോ പിന്നെ പണ്ട് നമ്ക്ക് ചെർപ്പയ്റ് കറിണ്ടാവും ഒര് കടലകറീണ്ടാവും
ആഹ് പിന്നെ ഈ കുട്ട്യാളെ വർത്താനൊക്കെ ശെര്യാവാനേ അങ്കൽവാടീലെന്നെ കൊണ്ടാക്കണം രണ്ട് കൊല്ലെങ്കിലും അങ്കൽവാടീല്
ആഹ് ഇന്റെ മകള് അങ്കലാടി പോയ്ട്ട് ടീ ആഹ് ടീച്ചറ് പറീണ്ട് വെല്ലാ സംസാരിക്ക്ണൊന്നുല്ല ഓള് മറ്റു ല്ലേറെ സംസാരിക്ക്ണ്ട്ർഞ്ഞ് ന്റെ മോളെ സംസാരിക്ക്ണ്ല്ലാർഞ്ഞ് അവന് പര്ജയല്ലാഞ്ഞിട്ടോ പര്ജയായിങ്ങനെ വര്ണം
ആഹ് അതെന്നെ ഒര് രണ്ട് കൊല്ലെങ്കിലും ചേർക്കണം വടെന്റെ അനിയത്തിക്കങ്ങനെ വർത്താനം പറീണ കാര്യത്തില് കൊർച്ച് ബാക്ക്ക്കേനി പിന്നെ രണ്ട കൊല്ലമൊക്കെ അംഗലവാടിൽ പോയി കൊറെേ റെഡിയായി
അങ്കനാടിന്നൊ ഒരു പുസ്തകം കിട്ടിയന്ന ആ ആ പുസ്തകത്തി വലിയതാണ് അവരുടെ കുട്ടികളെ തങ്ങനെ ഇപ്പ ഇത് ഇത അതേപോലെ വരക്കുകന്നൊക്കെണ്ട് കുട്ടിക്കൾ ഒക്കെ പ്പോ വരക്കോ ഇങ്ങനെ നിക്ക് പറഞ്ഞ അങ്ങനെ പോവും യായില്ലല്ലോ മനസില അവനായില്ലല്ലോ
ആ അതുണ്ട് ആ
ആ പിന്നെ ചിത്രങ്ങൾ കൊടുത്തുണ് ഇതിൽ ആ ചിത്രങ്ങൾ കൊടുത്തണതിൽ ആരൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ റൊക്കെ മനസ്സിലാവും കോഴ ഉണ്ടെങ്കിൽ കോഴി ആ ബായിക്കാക്കി ഇങ്ങനെ ഓൽ പറയും ആ ശരി ഞാ വിളിക്കാട്ടെ
ആ ആയിക്കോ